ആഹ് കേക്ക്ൺണ്ട് ആഹ് കേക്ക്ൺണ്ട് കേക്ക്ണ്ട് ആഹ് ഇപ്പൊ ആഹ് നല്ലയെന്നെ
ചായുടിക്ക കഴ്ഞ്ഞൊ രാവിലെ
ഇല്ല ഇല്ല കഴ്ഞ്ഞിട്ടില്ല
കഴ്ഞ്ഞില്ല ഏഹ് വൈകിയാണൊ കയ്ക്ക്ണെ
ഇല്ല ഇപ്പ ദോശൊക്ക റെഡിയായിട്ട്ണ്ട് പിന്ന ഹസ്ബന്റ് ഇപ്പ പോയെ ഉള്ളു അതഴ്ഞ്ഞിട്ട ഞാൻ കഴിക്കൊള്ളു
ആഹ് ശരി കുട്ടീളൊന്നും പോവാനില്ലാത്തോണ്ട്ലെ അപ്പൊ രണ്ടു പേർക്ക് ഒരുമിച്ച് കഴിക്കാൻ
ഇല്ല മോള് ഏഴേകാൽന് പോവും
ആഹ് ഏഴേകാൽന്
ആഹ് അതെന്ത്കിലും ഇല്ല മഴയില്ല നല്ലോണം വെയ്ലാണ്
ആഹ് ഇവടന്ന് നല്ല മഴൊന്ന് പെയ്തു വെയിലറക്ക്ണ് ണ്ട് ഇന്നാലും മഴ പെയ്തു ഒന്ന്
അതേലെ ആഹ് ആഹ് ഇവടെ ഒട്ടും മഴയില്ല നല്ല വെയ്ല ആഹ്
പിന്നെന്തൊക്കെ ദോശ്യാണൊ
ലാസ്കുൾ
ആഹ് ഹസ്ബന്റും മക്കളൊക്കെ പോയി മക്കളും ഹസ്ബന്റൊക്ക പോയി ഇപ്പൊ ഞാനേ ഒള്ളു ഉം ഫ്രീ ആയിട്ട് ഇരിക്കാണ് ബാക്കി പരിപാട്യേളക്കണ്ട് ആഹ് രാവില്ത്തെ ചായിം കടിം. ചോറും അങ്ങൻതതൊക്കായി മക്കള് പോവുമ്പൊ കൊണ്ടോ ണ്ടതായതോണ്ടേയ്. ഭഷണൊക്ക റെഡ്യായി ബാക്കി പണീളൊക്കണ്ട് അങ്ങനെ.
ആഹ് ആഹ് എന്റെ ഭഷ്ണം റെഡായിട്ടില്ല ഇപ്പ വെക്കു വെക്കാൻ പോണൊള്ളു
ഓണൊള്ളു ഉം എങ്ങനെ ഗ്യാസ് ലാണൊ അതോ വെറഗൊ എങ്ങനെ ഉപയോഗിക്ക്ണെന്താ ഗ്യാസാണ് കംപ്ലീറ്റ് ഗ്യാസമ്മ്ല ഉം. ഒര് സിലിണ്ട്ര് എത്ര ഇരിക്കും എത്ര മാസം വരും. ഒന്നര മാസമാണ്.
ആഹ് ആഹ് അതി കൂടുല്ണ്ടാവാറില്ല പിന്നെ ഞങ്ങ വേടിച്ചു വെക്കും അ പയ് ഇത്രേം പ്രോബ്ലംസ് ഇണ്ട്ന്നൊക്ക പറഞ്ഞല്ലൊ പഷെ ന ക്കത്രീം ബുദ്ധിമുട്ട് വന്നില്ല.
ന്നില്ലലെ ആഹ് നാല്പത്തഞ്ച് ദിവസം കയ്യണം ഒരു സിലിണ്ടർ കഴിഞ്ഞ് അടുത്ത സിലിണ്ടർ കിട്ടാന്ന്ന്ള്ള നിയമൊക്ക ഇണ്ടായിര്ന്നലൊ.
ആഹ് ആഹ് ഇപ്പ മാറി അതന്നെതന്നേ. പിന്നെ പ്രശ്നൊന്നുല്ല ആഹ് ഇപ്പൊ ഒരു. വിധം ഗൾഫില് ശാന്തായിട്ട്ണ്ട് തോന്ന്ണ്ട്ലെ ഉം. ആഹ് ആഹ്. ഉം പ്രശ്നായിരുന്നു അത് ആഹ് ഞാ പറഞ്ഞില്ലേ എന്റെ. ക്ക് ട്ട് എരട്ടാ ആഹ് അവിടെ ആഹ് അവരുടെ അടുത്ത്. ന്നെണ് എപ്പോഴും വീണേരുന്നത് എപ്പോഴും.
ഉം ഉം.
ആഹ് ഒച്ചക്കാര അപ്പൊ നോമ്പ് സമയത്തരുന്നല്ലോ ചെലപ്പോ അവർക്ക്. ഇക്കോറൊക്കോം വരൂലായിരുന്നുന്ന് നിത പ്പോളും ഇങ്ങനെ.
ആഹ് ഒരു സമാധാനം ഇണ്ട നമ്മളിപ്പന്നെ ഇപ്പ നമ്മളവടെ. ആഹ് പാകിസ്ഥാനും ഇന്ത്യായിട്ട് പൊറൊത്തൊരു യുദ്ധം നടന്നില്ലേ.
ആഹ് അതനെ ആഹ് ആഹ്.
അതേപോലെ ആഹ് അത്പോലെക്കന്ന് നമുക്കൊ സമാധാനണ്ടായിരുന്നല്ലോ ഏകദേശം ഒരു ഒമ്പത് മണി പത്തുമണി കഴിഞ്ഞാല് സയ്റം മൊഴ ണൊച്ച ഇങ്ങനെ ടിവിലൊക്കെ കാണുമ്പളേ എന്തൊരു പേട്യേരുന്നു. ആഹ് അപ്പൊ അത് ആഹ് മറ്റോന്ന റഞ്ഞ ഇതൊക്കെ ഒരു പതിനഞ്ചുസല്ലേ അതോണ്ട്. നിക്കും മറ്റത് അങ്ങനെ നിൽക്കി ണില്ലല്ലോ ഗൾഫില് യുദ്ധങ്ങളൊന്നും. അങ്ങനെ നിൽക്കണില്ലല്ലോ അപ്പൊ അവിടുത്തെ ആൾക്കാര്. ഇപ്പൊ വല്ല പ്രശ്നം വന്നാ അമ്മളെ മലയാളികളെന്നെ ബുദ്ധിമുട്ട് ല്ലെ എത്ര ആളാണ്. ഇള്ളത് നമ്മളെ നാട്ടിലുള്ള മൊത്താളും വിദേശത്തല്ലേ ഗൾഫ് രാജ്യങ്ങളില്.
കൊറേ പേരു അവർക്കൊക്കെ ചിലവർങ്ങനെ പേടില്ലാണ്ട്ന്ന് ചിലർ. ക്കൊക്കെ പേഡ്യാരുന്നു.
ആഹ് ഒരുപാട് ആൾക്കാരും പിന്നെ പല കമ്പിനേളിലും ജോലി ഉണ്ടക്ക പല പ്രശ്നങ്ങൾ നേരിടുന്നോര് ണ്ട് ഞനെക്കെണ്ട് ചെലെ അടുത്തരാജ്യ പിന്നെ അടുത്ത രാജ്യങ്ങൾക്കൊഴപ്പൊന്നു പോയിറ്റ് പിന്നെ അതേപോലെ എന്താ പറ കത്തറ്ല. ളൊക്കെ ഭയങ്കരരു വെഷ്മായിുന്നല്ലോ. അപ്പൊളൊക്കെ സൗദില് പിന്നെ വല്യേ പ്രശ്നണ്ട എല്ലാ രാജ്യത്തിനും ബാധിച്ചു.
ബാധിച് ആഹ് അതന്നെ ഇരാൻ വെറുതെ വിട്ടൊന്നുംല്ല ആരേം.
ആഹ് കൊറേ പിന്നെ ഇതിന്റെ എടേലൊക്ക് ഇപ്പോ കൊറെ ചക്കന്മാക്കെ ന്റെ എഡെലൊക്കെ പോയി പോയിന്നു വരൊക്കെങ്ങോട്ട് തിരിച്ച് പോരും. ക്കെ ചെയ്തു ഇവിടെ നാട്ടിൽ തന്നെ തിരിച്ചെത്തിയവരൊ ക്കണ്ട് യുദ്ധം കൂടുതലായിട്ട് അവിടെന്നിട്ടും കാര്യില്ലന്നും പറഞ്ഞിട്ട്. അനെ ജോലി നഷടായ ആൾക്കാരൊക്കെ ഇണ്ടായിരുന്നു ഇവടെ.
ഇണ്ട് ഇണ്ട് ആഹ് എന്റെ ഭർത്താവിനും ഒരു. ജോലി ശരിയായി വന്നതാണ് അപ്പഴത്തിനും അത് ഈ യുദ്ധം കാരണം പോയി.
ഗൾഫിലേക്ക് പോകാൻ താൽ
ആഹ ഇണ്ടാരുന്നു അപ്പൊ പോവാന്ന് അങ്ങട് വിചാരിച്ചതാണ് പക്ഷെ ഒരു ആ അത് തന്നെ അപ്പലത്തിനും ഒരുവിധൊക്കെ ഒത്തു വന്നതാണ് ഉം അപ്പൊ വിസിറ്റിങ്ങന് പോകൻ താല്പര്യം ഇല്ല എന്നു വെച്ചാ നമക്ക് ജോലി കിട്ടോ ഇല്ലന്ന് ഉറപ്പ്
ഇല്ല നമ്മള അവിടെ പോയി അന്വേഷിച്ച് ഇല്ല നമ്മളു അവിടെ പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് വേണ്ടേ പിന്നെ അവിടെ നൽക്കണുള്ള താമസ സൗകര്യം വേണം ഭക്ഷണ ഒക്കെ പൈസ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് കരുതി പോകേണ്ടി വരും അങ്ങനാകുമ്പോ ഫ്രീ വിസക്ക് കേട്ടോ വിസിറ്റിങ്ങിന് പോകുമ്പളേ അങ്ങനെ ഉണ്ടാവും ഉ മറ്റത് അങ്ങനെയുണ്ടാവും ഉം മറ്റേത് അങ്ങനെയല്ലല്ലോ നമുക്ക് അവിടെ ചെന്നാൽ ഉടനെ ജോലിക്ക് കയറാ എന്നുള്ളത്
ആ അതെ അതെ അതെ പിന്നെന്താ
ഇവിടെ എന്റെ ഭർത്താവും കുറെേ കാലം അങ്ങനെ വീട്ടിൽ അങ്ങനെ ഗഫിൽനിന്നതാ കല്യാണം കഴിച സമയത്തൊക്കെ
അതെല്ലെ ആ ഇതും അങ്ങനെ തന്നെ ആദ്യം സൗദിയിലാരുന്നു പിന്നെ ദുബായില് ആ ദുബായിലൊരു അഞ്ചെട്ട് വർഷം ജോലി ചെയ്തു പിന്നെ ബിസിനസിൽ കേറി അന്നാ ബിസിനസ് ഫ്ലോപ്പായി
അ ശരി
അങ്ങനെയാണ് നാട്ടിലേക്ക് വന്നത് ഉ ഇപ്പൊ ഒരു കമ്പനിൽ ഡ്രൈവറായിട്ട് ജോലി ചെയ്യ്ണ അവിടേയും ഡ്രൈവറായിട്ടായിരുന്നു ജോലി. ഹെവി ഡ്രൈവറായിയിരുന്നു ആഹ് ആ ആ അതെന്നെ സ്വന്തായിട്ട് തൊടങ്ങിയപ്പളാണ് ബുദ്ധിമു
ആ സ്വന്തമായിട്ട് തുടങ്ങുമ്പോൾ നല്ല നല്ല പൈസ നല്ല ലക്ക് പോലെയാണ് ചെലത് നല്ല പോലെ പൈസ ഉണ്ടാക്കാൻ പറ്റിയ ടൈം അങ്ങനൊക്കെ ഉണ്ടല്ലോ.
ആ അതെന്നെ ഇത് സ്വന്തായിട്ട് വണ്ടി എടുത്ത് അതാണ് പ്രശ്നായത് ആ ആ. പിന്നെ അതാവുമ്പോ ഒരു മാസം മാസം നല്ലൊരു സാലറി കിട്ടു
സാലറിണ്ടായിരുന്നു അല്ലേ
ആഹ അതെന്നെ വലിയ സാലറി ഒന്നുംല്ലെങ്കിലും അതൊരു ഉണ്ടായല്ല
ആ അതെ അതെ മാസം മാസം ഒരുമിച്ച് കിട്ടുമ്പോ പിന്നെ വിദേശ പൈസ ആയോണ്ടേ നമുക്കൊരു കാര്യത്തില് വിടും നമ്മള സംബന്ധിച്ചിട്ട് കാര്യം തന്നെ പിന്നെ അവിടെ നിന്ന് ശീലായി നല്ല പൈസ ഉണ്ട ശീലായ ആൾക്കാര് ഇവടെ നോക്കുമ്പോള ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇവിടെ എത്ര പൈസ കിട്ടിയാലും അ ചിലവ് കൂടുള്ളല്ലേ ചെയ്യാ, ആ അവര് മിച മിച്ചം കാണാനങ്ങനെ അധികം ഉണ്ടാവില്ലല്ലോ മറ്റതാകുമ്പോ മാസത്തിലൊരുമിച്ച് കിട്ടുമ്പോൾ എങ്ങയാലും അവര് ആവശ്യങ്ങളും കഴിയും നമ്മുടെ നാട്ടിലേക്ക് ഉണ്ടാവും ചെറുതായിട്ട് അവർക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനും കഴിയും ആ രീതിയില്. രീതിയിലാരിക്കുമല്ലോ അതൊക്കെ ഒരു സമയത്ത് ഉണ്ട ഉണ്ടാക്കാന് കഴിയും ല്ലേ അങ്ങനെയാ തോന്നിയിട്ടുള്ളേ അല്ലേ പിന്നെ വിജയിക്കനാദ്യേ അവിടെ തുടർന്ന് ഇങ്ങനെ പോകുന്നവർക്കും കഴിയും.
ആ മിക്കവരുടെയും കൊറേ പേരുടെ തങ്ങളുടെ പരിചയത്തിൽ തന്നെ ദിങ്ങനെ ആ ബിസിനസ്സൊക്കെ ചെയ്തിട്ട് പൊ ട്ടി പിന്നെ അവര് നാട്ടി വന്ന് ഉം ചിലവരൊക്കെ ഇങ്ങനെ വലിയ വീടൊക്കെ ഒക്കെ പണിത് കഴിഞ്ഞ് മറ്റെ ക്രെഡിറ്റ് കാർഡിൽ നിന്നും പൈസ ഒക്കെ എടുത്ത് വലിയ വീടൊക്കെ പണിത് എന്നിട്ട് ജോലി പോകും പിന്നെ ആ വീട് വിക്കണ്ടി വരും.
ആ. അത് അ അതൊക്കെ എന്തായാലും നഷ്ടം തന്നെ വരാ ച അത് അങ്ങനെ ചെയ്യുന്ന കുറ ആൾക്കാരുണ്ട് ഇവിടെ അവിടെ ജോലി കണ്ടിട്ട് ഇവിടുന്ന് കൊറേ ലോണും കടങ്ങളും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ അത് വീട്ടാന്ന് വിചാരിച്ചിട്ട് വരുമ്പോഴേക്ക് ആ കടം വീടു ഇല്ല അവിടത്തെ ജോലി അതും നഷ്ടം. കുടാ അങ്ങനെ പരുന്ത് പരാജയപ്പെട്ട കുറെ ആൾക്കാര് എനിക്കും അറിയ ഉം ഇവിടെ എന്റെ ഇ അതിന് ഭയങ്കര പേടിയ ലോൺ എടുക്കുക അത് എടുക്കുക എന്നക്കെ പറഞ്ഞാൽ അതായത് ഒരു പരിധി ഉണ്ട്. എന്ത് നമുക്ക് നമ്മുടെ മൊത്തം ആവിശ്യം ൾ ലോണ് മ്മ തീർക്കാനുള്ള അങ്ങനത്തെ ഉദ്ദേശല്ല ബുദ്ധിമുട്ടുള്ള സമയമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ചെറിയ ലോണ് നമുക്ക് അടക്കാൻ പറ്റും. എന്നുള്ളൊരു തുകയൊക്കെ ആണെങ്കിൽ മാത്രെ അതില്ക്ക് പോവലേള്ളു ആഹ് ഇത് നമുക്ക് നല്ലാൽ നമ്മൾ ലോണൊക്കെ വാങ്ങി വെച്ച് കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു സമാധാനം ഉണ്ടാവ ൂല്ലല്ലോ ആഹ് കറക്റ്റ് അടക്കാൻ കഞ്ഞില്ലെങ്കില് സമാധാ മ്മള് സമാധാനം പോയി. പിന്നെ ഓറ ഒറക്കുംണ്ട ആ ഒന്നുംണ്ടാവില്ല അങ്ങനൊവുല്ല ടെൻഷൻ പൈസാന്ന് പറഞ്ഞൽ ടൈമന് ഉണ്ടാക്കാൻഴിഞ്ഞിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ട് അല്ലേ നമ്മളൊ ലിമിറ്റ് അനുസരിച്ച് ഏറ്റവും വലിയ നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മൾ ചിലവാക്കാത ഇതാക്കാതി ക്കുമ്പോ അത് നമ്മളെ ബാധിക്കും എല്ലാ രീതിയിലും ബാധിക്കൂം.
സാധിക്കും അതെ അതെ
നമുക്ക് കുടുംബത്തില അന്ന് സമാധാനം ഉണ്ടാവില്ല അവർക്കും സമാധാനം ഉണ്ടാവില്ല നമ്മക്കും ഉണ്ടാവില്ല. അതെ അതെ നമ്മളെ ചെലവിനുസരിച്ചട്ട് ജീവിക്കുന്നതായിരിക്കും കൊറച്ച് കൂടി നല്ലത് ചെറിയ കടം നമുക്ക് താങ്ങാൻ പറ്റുന്നുണ്ടെങ്കിലോ ഓക്കെ അയിന്റെ അപ്പുറത്തേക്കൊക്കെ പോയി് ണ്ടെങ്കിൽ നല്ലപോലെ ബാധിക്കും നമ്മ ലൈഫിനെ ബാധിക്കുന്ന കാര്യമാണല്ലോ
അതെ അതെ ആഹ്
ഇപ്പോൾന്ന് പഴയ പോലെയല്ല നമുക്ക് പാവപ്പെട്ടവരെയും പണക്കാരെയും തമ്മിൽ കണ്ടാൽ മനസ്സിലാവൂല കാരണം എല്ലാരും നല്ലത് മാത്രം ഈ ഭാഗത്തൊക്കട്ടക്കെ ട്ടോ ഞാൻ പറഞ്ഞെ ഇവിടുന്ന് അങ്ങനെ കണ്ടാൻ മനസ്സിലാവും എല്ലാർക്കും
ആഹ് അല്ല എന്തോരം എത്ര ഡ്രസ് ഉണ്ടെങ്കിലും ഒരു കല്യാണം വന്നാ വേറെ ഡ്രസ്സ് മേടിക്കാൻ ആഡ്രസ് തന്നെ ഇടാൻ പറ്റൂല്ല മറ്റേ കല്യാണത്തിന് കൊറെ ആൾക്ക
അങ്ങനത്തെ ഒരു വ്യത്യാസം വന്നപ്പോ അത പറഞ്ഞ് അങ്ങനത്തെ ഒരു പണ്ടൊക്കെ അങ്ങനെയല്ല പണ്ടന്ന് പറഞ്ഞാല് പിന്നെ ഉള്ളെരും ഇല്ലാത്തരും കണ്ടാൻ മനസ്സിലായി ഇപ്പ അങ്ങനെ അറിയില്ലല്ലോ ഇപ്പ എല്ലാരും ഒരുപോലല്ലേ എല്ലാരും ഡിമാൻഡ് ഇപ്പോന്ന് പറഞ്ഞൽ എല്ലാരും ഡിമാൻഡ് ഒരുപൊലെ പണ്ട്
ആഹ് ആഹ് ആഹ്
പിന്നെ അവർക്ക്തിനകത്ത് അത്രത്തോളം ഉള്ളവരാണ് അങ്ങനെ സംസാരിക്കുക മറ്റവരു നമ്മുടെ ലിമിറ്റിനനുസരി സംസാരിക്കാം അതിനനുസരിച്ചേ ചെയ്യും ഇപ്പം അങ്ങനെയല്ലല്ലോ ഇപ്പ എല്ലാരും ഒരുപോലെല്ലേ അപ്പോളാണോ ഈ ബാധ്യതകൾതും കൂടണത് ലിമിറ്റ് ഇല്ലാതെ വരുമ്പോൾ അതെ അവനോന്റെ ജീവിതം നമ്മൾ പൊറമെ കാണിക്കാൻ വേണ്ടി പലതും ചെയ്യുമ്പോ നമ്മുക്ക് തന്നെ നമ്മൾ സ്വയം ഇത് വെച്ചുകൊണ്ടിരിക്കണം എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഇത് വരുന്നില്ല ഇല്ലെങ്കിൽ നമ്മള് സമൂഹത്തിൽ നാണക്കേട്മായി തോന്നണം അങ്ങനെ വിചാരിക്കയാണ് ഇപ്പൊ അങ്ങനെയാണ് അതെ അങ്ങനെ ജീവിക്കണവരുംണ്ടല്ലോ
ഇപ്പൊ ഒരു ഡ്രസ്സ് തന്നെ മറ്റേ കല്യാണത്തിന് ഇടാൻ പറ്റും ആ പെണുങ്ങൾക്ക് പറ്റണില്ല
ആഹ് അതെ അതെ നമുക്കും പണ്ട് നമുക്ക് പ്രശ്നം പക്ഷെ ഇ പ്പൊ നമുക്ക് നാണക്കേടായിങ്ങനെ തോന്നിയിട്ടുണ്ട് ആ കല്യാണത്തിന്റെ ഡ്രസ്സ് എങ്ങനെ ഇപ്പോ അടുത്ത കല്യാണത്തിനിടാകാന്നുളള നാണക്കേട് എ ഇപ്പ നമുക്കും സ്വയം വന്ന് തുടങ്ങി ഇപ്പോ എന്റെക്ക കാര്യം പറയാം ആദ്യം ന്ക്ക് അങ്ങന പ്രശ്നമില്ല ഒരു ഡ്രസ് തന്നെ ചിലപ്പോ നമ്മള് പിന്നെ നമ്മളെ കുടുംബത്തിലെ പല കല്യാണങ്ങളിലും ചിലപ്പോ നമ്മിട്ടിട്ടുണ്ടാവും പക്ഷെ അതൊന്നത്ര വലിയ മൈൻഡോട്ട് തന്നെ പക്ഷെ ഇപ്പ അങ്ങനെയല്ല ഇപ്പൊ ഒരു കല്യാണത്തിന്റെ ഡ്രസ്സ് തൊട്ടടുത്ത്ല്ലേ രണ്ട് കല്യാണത്തിന് അടുപ്പിച്ച് എന്തായാലുംണ്ടാവും പിന്നെ വേറെ കല്യാണത്തിനിട്ടാലും ശരി തുടച്ച് അങ്ങനെയൊക്കെ ഒരു അങ്ങനൊക്കെ ഒരു അങ്ങനെ മാറ്റം വന്നു നമ്മ
മാറ്റം വന്ന് ഉം അതെ. അപ്പൊ ഒരു ഡ്രസ്സ് തന്നെ മേടിക്കാൻ തന്നെ എന്തോരം പൈസ വേണം മൂവായിരം നാലായിരം. അതെ ഇപ്പം മാക്സിമം ഒരു രണ്ടായിരം.
ആഹ് അതെ അതി കൊറഞ്ഞൊരു ഡ്രസ്സ് ഇല്ലല്ലോ. അപ്പൊമ്മ വീട്ടിലെത്രാ ആ അതാ പറഞ്ഞത്. പ്പൊ അങ്ങനേണ് ഇപ്പോ എന്നറ്ഞ്ഞാല് ഫംഗഷൻ ഇടാൻ വേറെ ഡ്രസ്സ് പിന്നെ അല്ലാതെ ഡ്ര വേറെ ഡ്ര അങ്ങനായില്ലേ അങ്ങൻത്തെ കാലഘട്ടായില്ലേ.
ആകാലഘട്ടായി അതെന്നെ അതന്നെ ആഹ്.
ക്ക മൊത്തത്തില് സമൂഹത്തില് നല്ല മാറ്റങ്ങളാണ് വന്നി ള്ളത് അതിന്റേതായ വ്യത്യാസങ്ങളുണ്ട് ആഹ്. അതില് വിജയിക്കണോരുണ്ട് പരാജയപ്പെട്ണോരുണ്ടാവും. ആഹ് പിന്നമുക്ക് അങ്ങോട്ടുങ്ങട്ടും വ്യക്തമായിട്ടങ്ങട്ട് മനസ് സിലാക്കാൻ കഴയില്ല പ്പോ ആരാണീ പാവപ്പെട്ടവര് അഅ് ചെൽപ്പത്രയും അവരടുത്തേക്ക് അങ്ങട്ട് കേറി ചെന്നെങ്കിൽ മാത്രേ അവരുടെത് അറിയുള്ളൂ പക്ഷെ പൊറമേ നമുക്ക് ഒരാളെ കണ്ടിട്ടിപ്പോ വെലയിരുത്താൻ കഴിയില്ല.. ആര്ക്കാണ് അഹ് അഹ് ആഹ് കാനം. ഡ്രെസ്സിങ്ങും അങ്ങൻ തന്നെ നടക്കണുന്നതൊക്കെ അങ്ങൻ തന്നേണല്ലോ ഏതും.
തെന്നെ തെൻ
അങ്ങനെ അങ്ങനെയാണ്പ്പൊ കണ്ടിട്ടുള്ള മൊത്തത്തില്.
പൈസ ഇല്ലെങ്കിലും അ് അ ഒള്ള പോലെ ഇങ്ങനെ ആഹ്
അങ്ങനെയാണല്ലോ കാണുണത് പൊറമ അങ്ങനെയ കാണുണതെല്ലാരും ഉണ്ടോ ഇല്ലേ നമുക്ക് അറിയില്ല അതവരട്ത്തേക്ക് ചെല്ലുമ്പളേ അറിയ ണ്ടാവൊള്ളു പൊറമ നമ്മളാരെങ്ങനെ ഡ്രെസ്സിങ്ങിലോ അവരെ വേഷത്തിലോ ലെ നടപ്പിരിപ്പിലൊന്നും നമുക്കങ്ങനെ തോന്നിയിട്ടില്ല. മാറ്റങ്ങളങ്ങനെ വരുന്നതോണ്ട്.
പിന്നെ എന്താ ബ് ഇന്നെന്താ നാസണ്ടാക്കിയെ ആ ദോഷേണ്ല്ലേ?
ആഹ് ദോശന്ന് ഇത് ഇത് ഇൻക്ക് ചപ്പാത്തിയാണ്ന്ന് ചപ്പാത്തിം ചി ക്കൻ കറിയാണ്ന്ന്.
ആഹ് ആഹ് ഇന്നലെ ചിക്കൻ കറി ഇണ്ടാ
ആഹ് ആഹ് ആഹ് വ്ട്ണ്ട് ന്ന് ചപ്പാത്ത്യാണ് ഉച്ചക്ക് ചോറുണ്ട ക്കുപ്പേരി ഉണ്ടാക്കി പിന്നെ കൊറ്ച് ച്ചറ അത് മതിന്നത്തെ ഭക്ഷ ഇനിപ്പോ എല്ലാരു പോയി കഴിഞ്ഞ ഉച്ചക്കൊക്കെ ഞാൻ മാത്രേ ഉണ്ടാവുള്ളൂ. വൈന്നേരല്ലേനി എല്ലാരും വരൊള്ളൂ അപ്പം അങ്ങനെ.
എൻക്ക് പിന്നെ ഇവിടെ ഉമ്മെണ്ട് ഇൻക്ക്. കൂടെ ഉമ്മണ്ടാവും കൂടെ.
ആഹ് ഉമ്മ ഉണ്ടാവുല്ലേ. ഉമ്മാക്കെന്തേ സ്പെഷ്യൽ ഭക്ഷണന്തേലു വേണോ? അങ്ങനെ എന്തേലു
ല്ല ഇന്ന് ഇതാണ് നോമ്പാണ്. തിങ്കളാഴ്ച ആഹ് തിങ്കളാഴ്ച വേ അഹ് അങ്ങെ അ്അ്അ് ആഹ് കേക്കെ
വൈന്നേരം വേറെന്തേലു കടിണ്ടാക്കേണ്ടിരു ല്ലേ?
ആഹ് അതന്നെ ആഹ് അതന്നെ അതന്നെ ഉഹ്. അങ്ങനെ സ്പെഷ്യലെന്നുല്ല ആഹ് സ്പെഷ്യലൊന്നുല്ല ഉഹ് ഉഹ്. അഹ ആഹ് ആഹ് ആ ഇത് എല്ലാം ആയ്ച്ചലും പിടിക്കണല്ലേ.
ആഹ് അഅ് ശെപ്പൊ ശീലായിപ് പോവും പിന്നെ അദ്ദേഹന്പൊ പ്രശ്നല്ല ആഹ്. ഞ ഞാനും ആദ്യാക്കെ എടുക്കങ്ങനെ എടുക്കലുണ്ട് പിന്നെൻ ക്ക് പിന്നെന്താ പറയാ ഈ വൈറ്റമിൻസിന്റെ കൊറവ് വന്നോണ്ടെ ക്ഷീണം തളർച്ചിം വന്നപ്പോ ഞാനു അതങ്ങനെ കൊറച്ച് പോയി.
ഞാനിങ്ങെനെ പിടിക്കാറില്ല. മൊഹറത്തിൻ്റൊക്കെ പിടിച്ചു.
ആഹ് മൊഹ്റത്തിൻ്റൊക്കെ ഞാ പിടിച്ചു അത് അതൊക്കെ പുടി ക്ക്ണു മറ്റേഅയിൻ്റെടയിലെൻക്ക് പിന്നെ വല്ലി ക്ഷീണതൊക്കെ വന്നേനു. റ്റെ ഞാനൂതേപോലെങ്ങനെ മാസത്തില് രണ്ടോ മൂന്നോ നോമ്പോ